ഇങ്ങള് സ്പുലേ നിയൊ
യന്ന് പഠിക്കണ സമയ
ആഹ് പഠിക്ക്ണേ ഈ ഫുട്ബോളിന്റെക്കെ വലിയ ധാടാണ് പറ്ഞ്ഞു
ആഹ് യിന്നു എന്താറി സംഭവം എന്താ പറ്ഞ്ഞോളി ഇതാരാണ് വിളിക്ണ്
ഇപ്പോ രണ്ടാം ക്ലാസിൽ എത്തിണ് ഇപ്പൊ എന്തിന്റെതിലാ ചേർതണ്ടിന്നൊക്കെ അങ്ങനൊക്കെ ക്ലാസ് ണ്ടാവുല്ലോ
ആഹ് പൊ ക്യാമ്പും കാര്യൊക്കെ ണ്ടാവും ഓരോനാട്ടില് എവിടെ സ്ഥലങ്ങള്
ഞങ്ങള് സ്ഥലം പറയാൻ പാടില്ല സ്ഥലം കൊറച് ഇവടട്ത്തൊക്കന്നെണ് ഇങ്ങളവുട്ന്ന് കൊറച്ച് പോയാ മതി നിങ്ങള ഞങ്ങളെ സ്കൂളമാഷാണല്ലേ ലേ ഇപ്പൊ വർക്കയ്യ്ണേ
പേ ഞാ സ്പോർട്സ് ക്ലാസ് ക്കാണ്
യ്യാ നിങ്ങളെത്രായി വർ ചേർന്ന്ട്ട്
ഞാനൊരു ആറ് വർഷോകായി പി എ സി കിട്ടിയകാരണം മോനഹ് കളിക്കോ കളിക്കാൻ കഴിയോ
ആഹ് മൂന്ന് നല്ലോം കളിക്കും
അത് എന്താണ് അവന് താല്പര്യം ഫുട്ബോളാണോ
ഫുട്ബോളിനോടാണ് ഇഷ്ടം ഫുട്ബോള് വീട്ടീന്ന് നല്ലോം കളിക്കുയ് ചേങ്ങായിമാരെ കളിക്കുമ്പോ എത്രേ ഗോളംടിച്ചുക്കെ പറി ണെക്കാ ഓൻ നല്ല കളിയാണ് പറി ണെക്കാ കുട്ടിളന്നെ പരസ്പരം ഓനെ കൂട്ടാ പാടില്ല ഓൻ നല്ല കളിച്ച് ഓനന്നെ
സ്റ്റേഡിയത്തിലോടങ്കിലും പോയി ഓനെ പ്രാക്ടീസ് കൊട്കിം അ
ഇല്ല സ്റ്റേഡിയത്തിം പോയില്ല പിന്നെ ഞങ്ങള് ഫാമിലിയായിങ്ങണ്ട് കുട്ടിളായിട്ട് അങ്ങനെ ടർഫ് പോയി കളിചിനി അയില് ഓല് രണ്ട്‌ മൂന്ന് ഗോള് അടിച്ച്ണ്
ക്യാമ്പ് ഇണ്ടാവും ക്യാമ്പ്കള്ണ്ടാവും ആ ക്യാമ്പിലൊക്കൊ ഓനെ പഠിപ്പിച്ചേട്ടാ ഓനെ വല്യകളിക്കാരനാക്കാ പറ്റും ഫീസ് ചെറയെ ഫീസ് കൊടുത്താൽ മതിയോ കുട്ടിക രണ്ട്‌ വയസ്സക്കെയിട്ട് രണ്ടാം ക്ലാസ്സിലാ ല്ലേ വേണ്ടേ
രണ്ടാം ക്ലാസില് ഫീസ് കൊടുത്തു കാണ്ട് എങ്ങനെ കഴിക്കണ്ടല്ലേ
ആഹ് അഞ്ചു റ് ർപ്യയ മാസം കെടുത്ത മതി
ക്കി അഞ്ഞൂറ് റപ്യ ക്കെ മാസം ഞ്ഞ് അല്ലാതെ ചേർത്തണത് ഇങ്ങളെ ക്ലാസ്സിലാ ആക്കിയ ഒന്ന് ഒന്നും കൂടി ബെറ്റർ ഏനി ഇങ്ങെ എല്ലാരും ആൾക്കാരൊക്കെ പൊ
അത് ക്ലാസ് കേട്ട് ക്ലാസ്സല്ലേ ഇപ്പ എല്ലാ ക്ലാസ്സും ഒരു പോലെല്ലേ പയ്റ്റ ടെ ക്ലസ് ഉണ്ടാവു ലല്ലോ ആ രാ ഇങ്ങളൊട് ഇത് പറഞ്ഞേ ഈ പൊട്ടത്തരം
ന്നാ എത്തിയത് ഈ ഫീ ഫീഡ്ബേക്ക്
ഞാന് പഠിക്കുണ സമയത്ത് കുട്ട്യയള ങ്ങനെ സ്പോർട്സൽ താല്പര്യംണ്ടായിരുന്നു അങ്ങനെ ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനെയക്കെയള്ള ഗെയിംസിലൊക്കെ പങ്കെടുത്തു അത് കഴിഞ്ഞു ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞു ഞാന് എട്ടാം ക്ലാസ് മുതൽ ഞാന് സ്പോർട സ് ല് എറങ്ങി
ഉം ഉം കൊറെേ മെഡലും സർട്ടിഫിക്കറ്റ്ക്കെ കിട്ടിട്ടുണ്ടാവുലേ
അത് കിട്ടി ണ്ടോ അതൊക്കെ കൊണ്ടാണ് ന്ക്ക് പ്ലസ് തു അത് കഴ്ഞ്ഞിട്ട് ഡിഗ്രി ഏഹ് ബി എഡ് ഒക്കെ ഇട്ത്തു പിന്നെ ഫോഴ്സ്ൽ ഒരു ഡിപ്ലോമ ചെയ്തു
ഉം ഉം
അങ്ങനെ പി എസ് സി എഴ്തി
ഉം പി എസ് സി എഴ്തി പിന്നെ കിട്ടിലെ പിന്നെ കളിക്കാന് തൊടങ്ങിണ്ടാവൂലാ ലെ
ഇല്ല പിന്നെ കളിക്കാൻ നമ്മെ ൾ മാഷ് അയല്ലോ പിന്നെ ആ ഒരു ആ ഒരു ഇത്ര ത്തോടെ നമ്മെൾ ഇങ്ങനെ കുട്ടികളെം പഠിപ്പിക്കാ ഒലെ ക്യാമ്പ് ചെയ്യാ ഏഹ്
ആഹ് അങ്ങെൻത്ത പ്രാക്ടീസാൾ എയ്ക്കാരം ലെ
അതെ ഇന്നാ മോനെന്നാ നമ്മളെ സ്ക്കൂൾ ഇപ്പ ഇവടെ കെട്ടി കുട്ങ്ങി നമ്മെൾ ഓനെ നോക്കും ഓന്റെ കളി ഒക്കെ നോക്കു
അഹെ അപ്പ ഇങ്ങെളെ സ്ക്കൂൾക്ക് ചേർത്തിയാ ഇങ്ങെളെ ഇത് കിട്ടോല്ലോ ഓന് പ്രൈവെറ്റ് ആയിട്ട് പഠിക്ക്ണേ പ്രൈവെറ്റ് അയുടെ ഇന്നാൽ പി ടി എ അങ്ങനെ ഒന്നും ഇല്ല അപ്പ അയ് ഗവൺമെന്റ് സ്ക്കൂൾക്ക് ആക്കിയാൽ
ആഹ് സ്ക്കൂൾ നമ്മളെ സ്ക്കൂൾ കൊഴ്പ്പ ഇല്ല ഗ്രൗണ്ടും കാരൊക്കെ ഇണ്ട് അയിന് ഇള്ളെ സ സ്ക്കൂൾത്തെ മാഷന്മാരോക്കെ
ആഹ് ഇവനെ ചേർത്താ വിചാര്ച്ചു ഇങ്ങെക്ക് പി എസ് സി എഴ്തി കിട്ടിയാലെ
അതെ
ഞങ്ങള്ൾ സ്പോർട്സ് കോട്ടെ ആഹ് ഇങ്ങെൾ സ്പോർട്സ് കോട്ടെ കേ അപ്പ ആരൊക്കെ പൊർത്ത്ന്ന് പർണു ഇങ്ങെൾ സ്പോർട്സ് കോട്ടെ കൂടെ ആണ് എല്ലാ ക്ലാസ്സിലൊക്കെ കേർൽ പർണു പ്ലസ് വണ്ണ് പ്ലസ് ടു
വെണ്ണ് ആഹ് ആഹ് പ്ലസ് വെണ്ണ് പ്ലസ് പ്ലസ് വെണ്ണും പ്ലസ് ടും എല്ലാം ഇണ്ട് പ്ലസ് വണ്ണ് അവെര് വന്നെ അല്ലെ ഉള്ളു പ്ലസ് വണ്ണ്
ആഹ് പ്ലസ് വണ്ണ്ക്ക് ചേരുമ്പം പിന്നെ ഇങ്ങെൾ എന്താ ഇട്ത്തെ? പ്ലസ് ടു കഴ്ഞ്ഞ്ട്ട്?
പിന്നെ ഞാൻ ഡിഗ്രിക്കാ പോയെത് ഡിഗ്രി
തും
ഡിസ്‌കസ് ത്രോ ഇണ്ട് ഹാമെറിങ്ങ് ഇണ്ട് അതായെത് ഷോർട്ട്പുട്ട്, ക്രിക്കെറ്റ്, ഫുട്ബോൾ
ഉം ഏറ്റ ഉം അതിൽ ഏറ്റവും കൂട്തെൽ ഏതിന് ഏഹ് ഒരു ഞമ്മക്കു
ഏറ്റവും കൂട്തെൽ പോണെത് ചോയിച്ചാ ഫുട്ബോൾ ആണ്
ഫുഡ് ഉം ഉം ആഹ് ഇപ്പം ലോകകപ്പ് ഒക്കെ നടന്നോണ്ട്ക്ക അല്ലെ?
അതെ ലോകകപ്പ് നട്ക്കാണ്.
ഫിഫ കളി ഇവെടെ മോനും മോനും ഹസ്ബെന്റും അങ്ങനെ കണ്ട് ഇര്ക്കും ഞാൻ അങ്ങനെ കാൺലൊന്നും ഇല്ല ഞാൻ കണ്ട്ര്ക്കെൽ ഇല്ല ഹസ്ബെന്റ് അയിന് കട്ട സപ്പോട്ടാ അപ്പ ഹസ്ബെന്റ് ചോയിക്കാൻ പറിം ഹസ്ബെന്റ് ഗൾഫിലാണ്. അപ്പ ഇന്റെ ഫോണ്ൽ മോന് ഇങ്ങനെ നോക്കി കാണും
അതെ പലരെ സപ്പോർട്ടും ഇങ്ങളെ കൺ ഏഹ് ഇന്നാ അപ്പോ ഓന് താല്പര്യം ഇണ്ടാവൊള്ളു
ആഹ് ഇഞ് ഞാന് അഹ് പർഞ്ഞൊട്ക്കാ അപ്പ അഹ് ഇന്നോട് ഇൻ ക്ക് വിൾച്ചപ്പോ ചീത്ത പറഞ്ഞതാണ് ഓനെ ഒന്ന് സപ്പോട്ട് കൊട്ക്ക് ന്നൊക്കെ പർണാണ്ടെയ് മോ നല്ലോം കളിക്ക്ണെ അല്ലെ ഇസ്ക്കൂളൊന്ന് മാറ്റി ചേർത്തി ഇപ്പതെ ഇസ്ക്കൂൾ തൊട്ങ്ങീട്ട് അല്ലെ ഒള്ളു ഇപ്പ മാറ്റി ചേർത്തിയാ ഒന്നും കൂടി മെച്ചാവുന്ന് തോന്നി
നല്ല കാര്യ ആണ് നല്ല കാര്യ ആണ്
ആഹ് വീട്ട്ൽ ആരൊക്കെ ഇല്ലെയ് ഇന്നെട്ട്
വീട്ട്ൽ വൈഫ് ഇണ്ട് കുട്ടികളുണ്ട്
തെ ഓ
ആഹ് കല്യാണം കഴ്ഞ്ഞ്ട്ട് ഒര് ആറ് അഞ്ചാ അഞ്ചെ ട്ട് കൊല്ലായി ആൾ കളെറ് ചെ കളെറ് മാണം
ഉം ബാ ഇന്നെട്ട് വൈഫ് എന്താ എന്തെലും വർക്ക് ചെയ്യ്ണ്ടോ?
ഇല്ലെയ് ഓൾ വർക്ക് ചെയ്യാൻ പോയിട്ട് ഇല്ല താല്പര്യം ഒക്കെ ഇണ്ട് ഓക്ക് കുട്ടിയാളൊക്കെ ആയോണ്ട് അങ്ങനെ കുട്ടിയാളെ പഠിപ്പിക്ക്ണെ എന്തായാലും വർക്ക് അല്ലെ
ആഹ് അതന്നെ വലിയ വർക്കാണല്ലോ ല്ലേ
പിന്നെ തന്നെ അവിടെ പഠിപ്പിക്ക നോക്ക ആന്ന
മോനെ ചേർക്കണം മോന് ഫുട്ബോൾ നോട് ഭയങ്കര ഇഷ്ടമാണ് ഈ പഠിക്കണ ലേറെ ഇഷ്ടം കളിനോട് എനിക്ക് തോന്നുന്നുണ്ട്
പക്ഷെ അങ്ങനെ കളി പഠിപ്പും അതിൻ്റെ ഇടക്ക് കൊണ്ടു പോകണം വെറും കളിയായ ഒന്നും ആവില്ല ഞക്ക് ആ കളിക്കുന്ന സമയത്ത് കളിക്ക എല്ലരും പഠിച്ചിരുന്നു വാനട്ടെ അതുകൊണ്ട് എനക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ എത്താൻ കഴിഞ്ഞത്
ണം ആലോചിച്ചിട്ടാണ് ഓരോത്തർക്കും അങ്ങനെ പരിക്കറ്റില്ലോ എന്നാൽ തന്നെ വീട്ടിൽന്ന് കളിച്ചിട്ട തന്നെ പരിക്ക വിരുന്നുപ്പ വലിയലിയ കളൊക്കെുമ്പോ എല്ലാരും ഉണ്ടാവുല്ലേ
ആഹ് പഠി
നല്ല ബുദ്ധിമു ഉണ്ടോന്നെ വീണ് കാണ്ടോങ്ങനെ എന്തേലൊക്കെ
ആഹ് ഞാൻ കളി നിർത്താൻ ഒരു കാരണമാ അത് ആണ് ന്റെ കാല്
എന്താ സംഭവം ന്ന് പറഞ്ഞ് തരോ എങ്ങനെ ഉണ്ടായത്
അത് ഫുട്ബോള് കളിച്ചാണ്ട് നമ്മളിപ്പോ ബോള് ബോളന്ന് അടിച്ച് കാല് വെച്ചതാണ് അപ്പൊ കാല് ചെറിയരു വെള്ളം പോഞ്ഞൽ കാലില്ലായിരുന്നു
കാലയിൽ സ്ലിപ്പ് അയിൽ കുടുങ്ങി ഞാൻ മുമ്പക് പോയി അതിനൊന്ന കാലിന് ചെറിയൊരു സൗണ്ട് കേട്ട ഒന്ന് ഞെട്ടിയതാണ് അപ്പ ഉള്ളെ പാടെ പൊട്ടിക്കണ എന്നൊരു സംശയം ഉണ്ട്
പിന്നെ എന്തേലും ചെയ്തോ
പിന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഓ ഓപ്പറേഷൻ ചെയ്യ പഠിക്കുന്ന സമയം അല്ല ആഹ് ഹോസ്പിറ്റല് പോയി അന്ന് പഠിക്കണ സമയല്ലേ
ഉം പിന്നെ വൈദ്യര് അങ്ങനെ വൈദ്യരെ അങ്ങനെ ആരെങ്കിലും കാണിച്ചോ
വൈദ്യരെ കാണിച്ചു ഡോക്ടറെ കാണിച്ചു സാമ്പത്തികമായിട്ടൊന്നും ഇല്ലല്ലോ അപ്പ വീട്ടുകാരോടല്ലേ പറഞ്ഞില്ല
ഇനിയിപ്പ ഇന്ന് ഇപ്പ നോക്കിയോടെ
ഇപ്പ നോക്കാം ഇപ്പ നോക്കാം ക്യാഷും ഉണ്ട് കുഴപ്പില്ല പക്ഷേ റെസ്റ്റ് എടുക്കണന്ന് പറഞ്ഞാലേ നമ്മക്ക്റെസ്റ്റ് അഞ്ച് ആറ് മാസം സ്കൂൾന്ന് വിട്ട് നിക്കുമ്പോ അറിയാലോ അതിന്റെ ച
എന്നാല ഇങ്ങക്ക് ആഹ് ഓപ്പറേഷൻ ചെയ്താ പിന്നെ അടങ്ങി നൽക്കണ്ടില്ല ആറു മാസം ക്ക റെസ്റ്റ് ണ്ടാവല്ലേ അന്നന്നെ ചെയ്താ മതിന്ന് ന്നാ ഇങ്ങക്ക് അ ക്യാഷ ഒക്കെ അപ്പൊ എന്തേലുമൊക്കെ മാർഗങ്ങളൂടെ ഉണ്ടാവോക്കാനം
ഇവയാണ് രണ്ട് ഭാഗക്ക് പഠിക്കുന്നത് പഠിക്കണേക്കെ ടൈമല്ലേ
ആഹ് ഇവിടുന്ന്
ഏതായാലും കഴിഞ്ഞു പോയല്ല കഴിഞ്ഞ പോയില ഇന്പ്പോ പറഞ്ഞ് കാര്യല്ലല്ലോ
ചേ ചീറ്റീ ചേസ് ക വണത് ഇവിടുത്തെ മാഷ് നല്ലോം പഠി ഠിപ്പിക്കും അവിടൊന്ന് പോയി നോക്കി വേക്കറണ്ടേ
പ കള കളിക്കലും പഠിക്കനോക്കെ നല്ല സപ്പോർട്ടുണ്ട് കളിക്ക അതപോലെ പഠിപ്പിച്ചും
ആഹ് അപ്പൊ നമ്മള് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണല്ലേ ആഹ് ഇക്കൊരു മോളുണ്ട് രണ്ടയസ്സായി ഓക് പിന്നെ അങ്ങനെയൊക്കെ ഡാൻസിനോട്ക്കെയാണ് പെൺകുട്ടികള ആവുമ്പോ പിന്നെ അങ്ങനെയൊക്കെ ആണല്ലോ നന്നായിട്ട് ഡാൻസ് കളിച്ചും ഇവളെ ഞാൻ ഡാൻസിലൊക്കെ അങ്ങനെന്തേലുക്കെ ചേർക്ക
ഓക്ക് രണ്ടേസായ് ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ ഡാൻസ്. സ്കൂളിലൊക്കെ മോന്റെ പരിപാടിയൊക്കെ കണ്ടിട്ടേ സ്കൂളും മദ്രസിലൊക്കെ
അതെ കുട്ടികളെ താല്പര്യം നമ്മൾ അറിഞ്ഞ് നമ്മള് ചെയ്യണം അപ്പോഴ അവർക്ക് ആഹ് പ്രൊഫ ഡാൻസ് ക ഇപ്പത്തെ കുട്ട്യോക്ക് നമ്മൾ പാട്ട് പറ്റില്ല ഓക് ഡാൻസ താല്പര്യച്ച ഡാൻസ്ന് വിടാ
ഡാൻസിന് കൊടുക്കണം മ് ഞ നെ ചെയ്യണം അയ്നിപ്പരണ്ട് വയസ്സ് ആയിറ്റൊള്ളൂ ഇനി കൊറച്ച് കഴിഞാമാറോ അറീലല്ലോ
പ്പോ നമ്മടെ സ്കൂൾ ഇണ്ട് ട്ടോ ഡാൻസ് ന് എല്ലാ മാസും കാര്യങ്ങളൊ
ആ ആ അങ്ങപ്പ അവള എങ്ങനെ എത്രതില ഇട്ക്ക മൂന്നോ നാലോ എത്ര വയസ്സിലാ
നാല് നാല് വയസ്സൊക്കെ ചേർത്തേണ് എൽ കെ ജി
രണ്ട് ഞഞ്ഞ രണ്ട് കൊല്ലം കൂടി ഇണ്ടാവും രണ്ട് വയസ്സ് തെകഞ്
എൽ എൽ കെ ജി പ്രൈവറ്റ് ആണ് അയ്യായിരം റുപ്യ ഫസ്റ്റ് ഡൊണേഷൻ വാണ്ടേരുട്ടോ
ആ ആ പിന്നെ മാസ മാസം ഇങ്ങനെ അടിച്ചു കൊടുക്കണോ
മാസം മാസം വാണ്ട ഒരു മൂന്ന് മാസം കൂടുമ്പോം നാല് മാസം കൂടുമ്പോ ഒരു മൂവ്വായിരം നാലായിരം
അങ്ങനെക്കൊള്ളൂല്ലേ മ് അപ്പന്റെ മോന് ചേർത്തിത് ഇവടെ വല്ല്യേ മദ്രസന്റെ കീലിള്ളതാണ് മദ്രാസിന്റെ കീഴിൽള്ളതാണ് അവടെപ്പ ഫീ - ഡൊണേഷ്യൻന്നന്നന്നേ പത്തോ പത്ത്ണ്ട് പിന്നെ മ്മള് മാ മാസം മാസം മാസം വാണ്ട നാല് മാസം കൂടുമ്പ ങ്ങനെ അടച്ച് കൊടുക്കാ ടോട്ടല് മുപ്പത് യൂനിഫോമ് ഫുഡ് അതൊക്കെ വേറെ
ആഹ് ഇവടെ അത്രന്നും വര്ല ഇവടെ ടോട്ടൽ ഒര് ഇര്പതിനായിരം ഇരുപത്തിരണ്ടായിരം ഒക്കെ
മതം പഠിക്ക്ണ്ട് രണ്ടും കൂടിയാണ്
ആഹ് പിന്ന ഇവടെ സപ്രറേറ്റ് ഡാൻസ് പറിപ്പിക്കാ വരണ ടീച്ചർക്ക് ഒര് അയ്യായിരം റുപ്യ കൊടുക്ക്ണ്ട്
ആ ആ അതൊകൊടുക്കാ ഡാൻസിനും തിനെ കൊടുക്ക ഇവടെ ഇരുവത്തിനാല് കുട്ട്യള മോൻ പഠിക്ക്ണോട്ത്ത് ഒരു ക്ലാസ്സ്ൽ ഇരുവത്ത്നാല് കുട്ടോളേ പറ്റുള്ളൂ ആ ഇരുവത്ത്നാല് കുട്ടി പന്ത്രണ്ട് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിലാണ് രണ്ട് ടീച്ചേഴ്സ് ഇണ്ടാവും ഒരു ക്ലാസ്സില്
ഓക്കെ
നല്ല പഠനാണ് അവിടന്നെ ഇപ്പ മോളിം ചേർത്തണം വിചാരി ക്ഷെ അവടെ ഈ ഡാൻസ് ഇസ്ലാമിക് സ്കൂൾ ആവുമ്പേ മതപഠന ആവുമ്പോ അൻത്തെ ഡാൻസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവുല
മത പഠനം കഴിഞ്ട്ട്മതിയല്ലോ ഡാൻസോക്കെ പഠിക്കാലോ പൊറത്ത്ന്ന് ക്യഷ് കൊട്ത്ത് റ്റ്യൂഷ്യൻ വെച്ച് പഠിപ്പിക്കാലേ
അങ്ങനേം പടിക്ക ഇങ്ങൾ എങ്ങനെ പൊറത്ത്ന്ന് പഠിപ്പിക്ക്ണ്ടോ
നമ്മള് ടീച്ചറോട് ചോയിച്ചോക്കണം ഫുട്ബോള് പൊർത്തിന്നില്ലാണ്ട് സ്കൂൾ ചെയ്യുന്നുണ്ട് പൊറത്ത് ഞാ വേണങ്കി അവടെ റെക്കമെൻഡ് ചെയ്യാ അവരെ നമ്പർ നിങ്ങക്ക് അയച്ച് ത നമ്പർ അയച്ച് തരണ്ട് നിങ്ങളൊന്ന് വിളിച്ചാ മന്തിട്ടോ
ഒന്ന് കേട്ടീല
ങ്ങളെ വിളിച്ചാ മതി
ആഹ് നമ്പർ അയക്കണട്ടോ വെക്കുമ്പോലേ ഈ നമ്പറെല്ല വാട്സപ്പ് നമ്പർ വേറെഅയ്കാരംലേ
വാട്സാപ്പ് മ്പർ വേറെണ് അയ്കൊന്ന് ഹായ് വിട്ടാ മതി
ആഹ് ഈ സ്കൂൾ നമ്പറില്ക്ക് ഐകാരം ലേ ഐകൽ മെസ്സേജ്
സ്കൂള്‌ത്ത നമ്പർക്ക് ആയക്കണ്ട അത് പ്രി ഇപ്പോ വർക്ക്ണ്ടങ്കിൽ മാത്രമേ നോക്ക് ണേ ഒള്ളു എന്റെ ഈ നമ്പറ്ക്ക് അയച്ചാ മതി
ആഹ് വായിക്കണ്ട് എന്ന്ട്ടെന്താ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിച്ചില്ല വൈഫ് ഫോൺ വിളിച്ചിക്കാണ് എവ്ട് ക്കോ ഫോ വിളിക്കാണ് ഫോൺ വിളിക്കാൺ വീട്ട്ക്ക്
ഉം ഉം ഓ ഓ
ഭക്ഷണം കഴിക്കണം
ഉം, ഉം അപ്പൊ ഞാന് ഉറപ്പായിട്ടങ്ങനെ കോച്ചിങിന് ചേർത്താലഞ്ഞ്
നല്ലതാണ് കോച്ചിങ്ങ് ഓരെന്താ താല്പര്യം അത് ചെയ്യുക കോച്ചിങ്ങ് പോയ പല രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഒന്നന്വേഷിച്ചു നോക്ക മ് ആദ്യത്തെ നല്ല കോച്ച് ചെയ്യണെ നോക്ക അവിടെ കൊടുക്ക
ക്കേ അപ്പൊ ഓലൊക്കെ പർണത് ഈ സേറിന്റെ അടുത്തേക്ക് പോയോക്കി ഈ സെറ് പണ്ട് നല്ല കളിക്കാരനെയിനി സ്കൂൾ എല്ലാത്തിനും എല്ലാത്തിനും ഫു ഫുള്ളേനി ഇപ്പൊ സാഹചര്യം കൊണ്ട് പോകാത്താന്നൊക്കെ പറഞ്ഞു ഈ കാലിന്റെ പ്രശ്നേയിലെ സാഹചര്യം, എന്തോ പറഞ്ഞില്ല അങ്ങട് പോയിക്കൊളി, അങ്ങട് പോയിക്കൊളി അങ്ങനെ പറയ്ണ്ട് ഞങ്ങളുടെടുത്ത് വന്ന ആ കുട്ടി നല്ല കളിക്കാരനാകും പറഞ്ഞണ്ട്
എവിടെ കൊടന്ന് ചേർത്തികാൾ ചേറ് ട്ടാ ഞാൻ പ്രിൻസിപ്പിളിനോട് ഞാൻ പറയണ്ട്
ഓക്കെ ഇഞ് വരണ്ട്
ഓക്കെ
ന്നാ കട്ടാക്കട്ടെ, പായിനൊന്ന് മിനിറ്റ് കയിഞ്ഞ്
ആഹ്